പെങ്കൊച്ച്
ഹലോ ആഹ് കേൾക്കുന്നില്ലേ? ആഹ് ഉണ്ട്. നിങ്ങൾക്ക് കേൾക്കുന്നില്ലേ? ആഹ് എന്തൊക്കെയാണ് വിശേഷം?
നല്ല വിശേഷം
ആഹ്
ഇപ്പൊന്നുല്ലാ ഒക്കെ റാഹത്തന്നെ
ആഹ് ആഹ്
ഉം
മക്കളൊക്കെ ആഹ് ഇവടെ മഴ നല്ലൊരു കാറ്ണ്ട് ഇങ്ങനെ മൂടി കെട്ടി നിൽക്കുന്നുണ്ട് അപ്പൊ പെയ്യാനുള്ളരു ചാൻസ്‌ണ്ട് കാണിക് കാണുന്നുണ്ട് ഇന്ന് രാവിലെ ഫുള്ള് മഴയേര്ന്നു രാവിലെ ഇതുവരേം മഴയായിരുന്നു ഇപ്പൊ ഒന്ന് ഒരു തോർച്ചണ്ടായിരുന്നു
ആഹ് ആഹ് ആഹ് ആഹ് അത് ശരി ഇപ്പ ഇവടെ ചൊ ഒര് ആഹ് ചോർച്ചണ്ട് ഇങ്ങനെ ഇന്നാലും ചാറി ക്കോണ്ട്ങ്ങനെ നിക്കാണ്
ഇവടെ ചാറ്ണില്ല. നല്ലൊരു ഇടിഞ്ഞു പൊട്ടി വരാൻ പോകുന്ന ഒര് കാറ് കാണുമ്പോ തോന്നാ നമ്മള് സങ്കല്പിക്കൂലേ ഇങ്ങനെ കാറ് കാണുമ്പോ അതേപോലെ
ആഹ്
ല്ലൊരു കാറ് ണ്ട് ഈ ഒരാഴ്ച നല്ല മഴ ഉണ്ടാവുംന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പം ജൂൺ മാസം പിറന്നിട്ട് കൊറേ കാലം ഉം ജൂലൈ ആയിട്ടാണ് മഴ പെയ്യൽ തുടങ്ങിരിക്കുന്നത് നേരംഗത്തില് അതിനു മുൻപ് മഴ ഉണ്ടായിരുന്നു നല്ല വെയിലും ഉണ്ടായിരുന്നു അതിനനുസരിച്ചിട്ട് ചൂടും തരും ഉം
ഇത്ര മഴ ഇല്ലേനി ഉം നമ്മക്ക് ചിക്കാനും ഒണക്കാനു ഒക്കെ
ഇപ്പ പിന്നെ മഴ എവിടെയങ്കിലും ഒന്ന് ചാറിയാ മതി അപ്പഴേക്കും നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ക്കവധിന്ന് പർഞ്ഞിട്ട് ആ ജില്ലയിൽ റെഡ് അലേർട്ടും ഓറഞ്ച് അലേർട്ടും ഒ ക്കായിട്ട് അവധി കൊടുക്കും നമ്മള് പഠിച്ച കാലത്ത് പേമാരി പെഴ്താലും ഉണ്ടായിരുന്നില്ലൊ
ഇല്ല ഇല്ല
അങ്ങൻത്തെ ഒരു കാലേരുന്നു നമ്മളെ കാലം. ക്ഷേ ഇപ്പത്തെ മക്കൾക്കൊക്കെന്തൊരു സുഖാണ് ഉം ഒരു മഴ ചാറിയാ പറയുമ്പോ പ്പോ വേണ്ട നമ് ഇങ്ങനെ ഇമ്മരത്ത്ക്ക് വരാണ് ഏഹ് സ്കൂൾ ബസ്സ് ആയാലും വണ്ടി ആയാലും ഒക്കെ. ഉം പക്ഷെ നമ്മടെ കാലത്ത് അങ്ങനെയില്ല നമ്മുടെ കാലത്ത് പാടം നീന്തി
ആഹ് അത് തന്നെ ഞാനൊക്കെ ഞമ്മള് പോകുമ്പോ വെള്ളം ഉണ്ടാവല്ലോ കേട്ടോ സ് സ്കൂളക്ക് പോകുമ്പോൾ ഇങ്ങോട്ട് പോരുമ്പം അരക്ക് വെള്ളമണ്ടാവും പേടിയാവും ആഹ് പാടത്ത കൂടെ നടന്ന്‌ പോണ്ടീനി
ഉം നനഞ്ഞ് പിണ്ടി ആയിട്ട് പോകേണ്ടി വരും
ആഹ് ബേഗൊക്കെ തലൽ വെച്ച് പോരും
ഓ വല്ലാത്തൊരവസ്ഥ
ആഹ് ഇപ്പയിലാട്ടൊക്കെ റോഡൊക്കെ ആയി നല്ല ഏഹ് ഇതായി്
ഇപ്പോ ഉം ഇപ്പൊ ഒരു മക്കൾക്കും നടന്നു പോണ്ട ഒരു അവസ്ഥല്ല ഒരുവിധം മക്കൾക്കൊന്നും പിന്നെ എട്ട് ഒക്കെ കഴിഞ്ഞാലാണ് പ്പഇനിയും നടന്നു പോക മക്കൾ ന്നാലും ഏഹ് എന്തൊക്കെയാണ് കൊട എല്ലാതും അയിനുള്ള റെൈയിൻകോട്ട് കൊട
റെയിൻകോട്ട് ഉണ്ട് കൊടണ്ട് എല്ലാ സൗകര്യവും ഉണ്ട് ഇന്ന് ഉം ഉം
അങ്ങനെയൊക്കെയുള്ള ഒരു കാലായി മാറി ഇപ്പത്തെ മക്കൾ‌ക്ക്‌ ക്കെന്താന്ന് ചോയിച്ചാ പഠിച്ചാ മതി പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് എല്ലാതും റെഡിയാണവിടെ ഏഹ് ഇനി ഉം ബാഗും ആഹ് എല്ലാതും എന്തൊരു താം സംഭവായാലും ഒക്കെ റെഡിയാക്കും ഇനിയിപ്പോഅത് ഏഹ് ഗവൺമെന്റ് ആയാലും ഒക്കെ റെഡിയാക്കി തരും ഉം നമ്മള് ഉം ഇടുക്ക പഠിക്കാൻ അവര് തയ്യാറായി നല്ലൊരു മ മനസ്സും വച്ച് നടന്ന ഉം ഏത് ഏഹ് സ്വന്തായിട്ട് ഒരു കഴിവ് ഒരു ഇൻഡിപെൻഡൻറ് ആയിട്ട് ഇരിക്കണം ഉം ഒരു വരുമാന ത്തിന് ആരുടെ മുൻപിലൊരു രൂപ ചോദിക്കേണ്ട ഉം ഒരു ഉം ത് പ്പമ്മക്കളെ കാര്യം പറയാണെങ്കില് അടുക്കളയില് ഒതുങ്ങിക്കൂടാതെ ജീവിക്കാ പെൺമക്കളും ആൺ മക്കളൊക്കെ ആയാലും ആ മക്കളായാലും ഇതുന്നെ ഈ അവരെ ഭാവി വരുമ്പോഴേക്കൊരു കൂലിപ്പണി എടുക്കാതെ ജീവിക്കേണ്ടൊരവസ്ഥ ജീവിക്കാതിരിക്കാന് നല്ലൊരു ജോലിയായിട്ട്
ആഹ്
എന്തെങ്കിലൊക്കെ അവനാന്റെ ആവശ്യങ്ങൾക്ക്
അതന്നെ ആഹ് നിത്യ വരുമാനം ഇണ്ടായാൽ തന്നെ ഒരു സുഖാണല്ലോ
അതെ അതെ
ഇനിയിപ്പോ നൂറായാലും അഞ്ഞൂറായാലും എത്ര ആയാലും ഞമ്മക്ക്
ആഹ് ദിവസംത് ആഹ് അതെ അതെ അതെ ദിവസം ഒരു ഏഹ് ആയിരം രൂപ കിട്ട് ട്ടാണെന്ന്ണ്ടെങ്കില് എന്തെല്ലാം ചെലവുകൾ നടത്താ അന്നാന്ന് ജീവിക്കാള്ളത് കഴിഞ്ഞിട്ടോല്ലോ അത്ര കര്താ ഉം
അല്ലാതെ തോന സമ്പാദ്യംഒന്നും ഉണ്ടാവില്ല എന്നാലും ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും.
ആഹ് ഉള്ളത് മതി നമുക്കിപ്പ ദൂർത്തടിക്കാനും അങ്ങനെ ഒന്നിനും വാണ്ട ഇള്ളത് മതി ഇള്ളത് നല്ല രൂപത്തില് ഇല്ല മട്ടത്തില് ജീവിക്കാ അത്രേ ഉള്ളൂ വേണ്ടേ പഠിച്ചോനെ പേടിയുള്ളരു ഇതില് ജീവിക്കാ അത്രേം
ഉം ഉം നമുക്ക് അതന്നെ വാണ്ടിയത് ഉം ഉം
ഈ ഹോസ്പിറ്റൽ കേസ് വന്ന് കഴിഞ്ഞാലാണ് നമ്മളാകെ പെടാ അപ്പൊ പിന്നെ ഉം അതന്നെ അത് കുറച്ച് ബുദ്ധിമുട്ടാവും. ഏഹ് നമ്മള എത്ര സമ്പാദ്യം ഇണ്ടെങ്കിലും ഹോസ്പിറ്റല് വന്നാ ഉം പിന്നെ അതില്ലാതിരുന്നാ മതി രോഗം കൊണ്ട് പരീക്ഷിക്കാതിരിക്കാ ഇപ്പൊ ഒരുപാട് രോഗങ്ങളാണ് ശിഖല്ലാ നിപ്പ ഡെങ്കി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആഹ്
ടീച്ചേഴ്സിനും കുട്ട്യാക്കും ഒക്ക നിപ്പേണ് ഡെങ്കിപ്പനീം ഒക്കെണ്ടല്ലോ ഇപ്പൊ ഉം
ആഹ് ആഹ്
പിന്നെന്ത് ഉ
ആ ശരിയാണ് ഇ ആ ഇവിടെ ഇവിടെ ഉണ്ട് നഞമ്മള രണ്ട് വീട് അപ്പുറത്തുണ്ടായിരുന്നു ഒരു ഇ ഏ ചേച്ചിക്കതേ പോലെ പനിയായിട്ട് ആകെ ബുദ്ധിമുട്ടി ആള് പട്ട പെട്ടെന്ന് തലേ ദിവസടക്കുനമ്മളോടൊക്കെ നന്നായിട്ട് സംസാരിച്ച് ഏ ഇതായി നിന്ന ആളാണ് പിറ്റേ ദിവസം ആളാ ഐസൂലന്നാ പറയുന്നെ പിറ്റേ ദിവസം കേൾക്കുമ്പോ അങ്ങനെ ഡെങ്കിപ്പനിയായിട്ട് ഇതേപോലെ ഉ ഡെങ്കിപ്പനിയായിട്ട് ന്ന്ട്ട് എല്ലാരും ഒന്ന് പേടിച്ചു ആഹ ഇപ്പോകൊഴപ്പില്ല ഇതുണ്ട് ആട് ഹോസ്പിറ്റലിലാണ് രണ്ടീസം മുൻപാണ് സംഭവൊക്കെ അതേപോലെ തന്നെ ആ ഐസൂന്ന് മാറ്റിപ്പോ ഇപ്പോ വാർഡിലേക്ക് മാറ്റി അവര് പിന്നെ അത് പറ്റ മാറീട്ടല്ലുള്ളു വിട്ടു തര അവിടന്നണ് വിട ഇവിടെ വന്ന ഇനിഎന്തേയിലും ആയിക്കഴിഞ്ഞാലും പ്രശ്ന യിരിക്കും പിന്നെ വയസ്സ് അത്യാവശ്യം കൊഴ പ്രായയ ആളാണ്
ആഹ ആഹ ആഹ് അ ശരി ആഹ ആഹ
അപ്പോ പിന്നെ ഒരു പേടി ഉണ്ടാവൂലേ
ഉണ്ടാവുണ്ടാവും ഉണ്ടാവും ഉ
ആരോഗ്യം സ്ഥിതി കുറച്ചും ഇതിലാണ് മോശത്തിലാണ് അപ്പോ
ശരി
ഏ അങ്ങനെ പിന്നെന്റവീട് ൻ്റെ അവിടെണ്ടായിരുന്നു ഒരു ഡെങ്കിപ്പനിയായിട്ട് ഒരു താത്ത ഇപ്പൊ കഴിഞ്ഞ ആഴ്ച്ച ന്നേ അ മരിച്ചു ഉ ടെങ്കിപ്പനായിട്ട് വെന്റിലേറ്ററില് കടന്നു ഒന്ന് ഒറീസറ്റെ രണ്ടീസം വന്ന് പനി വന്ന് രണ്ടീസേ കടന്നതള്ളു അത് കഴിഞ്ഞപ്പോയക്കും അയിന്റെ കഥ കഴിഞ്ഞു ഉം പിന്നെ ഇല്ല പിന്നെ ഇങ്ങിട്ട് നേരങ്ങത്തില റങ്ങൂല
ഇല്ലല്ല
ഓല് ഓല ആണെങ്കിൽ വെന്റിലേറ്ററില് അറക്കപ്പഴാ ആസ് ശ്വാസം പറ്റാൻ പോയിട്ട് ഒന്നു ഇല്ലാത്തൊരവസ്ഥയാവുമ്പോഴാണറക്ക
ഇറക്കാ
ഉം അതുവരെ ഓരോ പ്രതീക്ഷണ്ട് പ്രതീക്ഷണ്ട്ന്ന് പറ
ആഹ ആഹ് ആഹ
ഓല്ക്ക്പ്പതിങ്ങനെ ഓരോ മണിക്കൂർ കഴിയുമ്പോഴും
ആഹ
ലക്ഷങ്ങളോ ആയിരങ്ങളാണ് പൊട്ടിപ്പോരുന്നത്
ആഹ അതാണ് ഉ
പിന്നെ ഇങ്ങനെ പറയുന്നവരൊക്കെണ്ട് അത് കഴിഞ്ഞു ഇങ്ങനെ കൊണ്ടരൂല്ലേ കുടുംബക്കാരിങ്ങനെ പറഞ്ഞിട്ട് ഏ ഇനി വിട്ടളി എന്നൊക്കെ പറഞ്ഞിട്ട്
ഉം
അങ്ങനെ ഉള്ളവരുണ്ട് ചിലോല് ഇങ്ങനെ പ്രതീക്ഷീല് ചെറിയതാണെങ്കിൽ അയിമെങ്കിലും കഴിച്ചിലാവട്ടെ ഒരു
ആ ഞമ്മളൊരു വീതം കയ്യെങ്കിലും വെന്റിലേറ്റ ലേറ്ററി ലൊന്നു കൈ കയറ്റത് ലാസ്റ്റക്കാണ്ന്ന് കണ്ടാ പിന്നെ നമ്മൾ കയറ്റരുത് എന്നാണല്ലോ
അവിടെ അവിടെ ഇതാക നല്ലത് ഒരരമണിക്കൂറ് ആ ആ അതെ നേരെ മരി മരിച്ചാലോ ഈമാനോട് കൂടി നേരെ മരിച്ചാ വെള്ളം കുടിച്ചിത് ഇത് വെള്ളം കുടിക്കാതെ മരിക്കണ പോലെ ഒരവസ്ഥയായിരിക്കും
അല്ല അവസ്ഥയാണ് വെന്റിലേറ്ററിൽ ഒരു വിധം കഴിയെങ്കിൽ കയറ്റരുതെന്നാണ് ഓര് പറയൽ മ് മ്
അവിടെ കയറ്റിയാൽ പിന്നെ നമ്മളെ ബാക്കിയുള്ളൊരും ഇടങ്ങാറായി നമ്മളും ഒരു തില്ലാത്ത മരണാവും ന്താ ഒരു വള്ളം കുടിക്കാത്ത മരണം ഉം അങ്ങനത്തെരുവസ്ഥയിലാണ് പോവ
ആഹ
അങ്ങനെ ആക്കരിത്
അതന്നെ പടച്ചറബ്ബ് മ് മ് ഗതിക്കെട്ടാൽ പിന്നെ നമ്മൾ ലാസ്റ്റ് ക്കൊന്ന് കഴിച്ചിലാവോ വിചാരിച്ച് കേറ്റ്ണോലും ഉണ്ട് അതാണ്
പിന്നേം കഴിഞ്ഞ വർഷം എന്റൊരു നാത്തൂന്റെ നാത്തൂന് ഇതേപോലെ ഡെങ്കിപ്പനി ആയിട്ടെന്നെ മരിച്ചു ആള് ആളെ തളച്ചോറ ക്കാകെ കലങ്ങീട്ട് ഇതായിട്ടെ വീണ്ടൊന്നുമല്ല ടെൻഷൻ അടിച്ചിട്ട് ആണ് ആള് ദായത്
ഞമ്മളെ ടെൻഷനാണ് ഞമ്മളെ എല്ലാം ബുദ്ധിമുട്ടാക്കുന്നത്
അത് ശെരിയാണ്
മ്
ടെൻഷൻ ആയിട്ട് ആളെ അതെപോലെ കല്യാണമൊന്നും കഴിക്കാതെ ആളെ ഉപ്പ ഇങ്ങനെ നിർത്തി ഹ് കുറേ ആയിട്ട് ഇങ്ങനെ നിർത്തി നിർ ത്തികോർകിപ്പ കെട്ടികിണിക്കില്ല ചെറിയ മോളുമാണ് അപ്പൊ കെട്ടിക്കിണില്ല കെട്ടിക്കനില്ല ആള് ആള് കാളഞ്ഞിനു ആള് പോയി പിന്നെ ഈ മകള് തായി പിന്നെയും കുറേ കല്യാണങ്ങളൊക്കെ നോക്കിരുന്നു ആൾക്ക് ഒരു പത്ത് ത്ത് ഇരുപത്തെട്ട് ഇരു മുപ്പത് വയസ്സിന്റെ ഉള്ളിലെ ഉണ്ടാണ്ടാഒള്ളൂ
ആൾക്ക് ആഹ് മരിച്ചാക്കോ
കൊറെ കല്യാണങ്ങൾ വരുന്നുണ്ട് ക്ഷെ പിന്നെങ്ങനെ ഏ ടെൻഷനൊക്കെ അടിച്ചിട്ടാകെ ആള് പറ്റ റ്റേ ക്ഷീണിച്ച് പിന്നെ കൊണ്ടൊയി ചെ ക്കെയിതപ്പോ അവര് പറഞ്ഞത് ഡെങ്കിപ്പനിയാണ് പറഞ് കുറച്ചേരം കിടത്തി പിന്നെ അന്നന്നെ വെന്റിലേറ്ററിലേക്ക് മാറ്റും ചെയ്ത് പിറ്റേ ദിവസം ഉച്ചയായപ്പത്തിനും മരിക്കുകയും ചെയ്തു അത്രയുള്ളൂ പ പെട്ടെന്നുള്ള മരണം എന്ന് വേണമെങ്കിൽ പറയാം അതിന്റെ ഒരു കഴിഞ്ഞ രണ്ട് മൂന്നാഴ്ച മുൻപ് രണ്ടാഴ്ച ആയിട്ടുള്ള ഉണ്ടാവുക അവരെ ഉപ്പാന്റെ മൗലൂദ് ഉണ്ടായിരുന്നു ദിക്കറ് ഉണ്ടാവല്ലോ ആണ്ട് അതു ണ്ടായിരുന്നു അതിനുപോയതാണ്
അത് ശരി
നല്ല രൂപത്തിൽ എല്ലാരോടും നേരത്തന്നെ വർത്താനൊക്കെ പറഞ്ഞ് നിന്നൊരാള് പെ ട്ടന്ന്‌ങ്ങനെ പോയപ്പോ എല്ലാർക്കും ഒരു എന്താ പറയാ സങ്കടമായി ആഹ് ഞെട്ടൽ ഇത്രയുള്ളൂ മനുഷ്യന്റെ കാര്യം ന്ന് എല്ലാരും ഒന്ന് ചിന്തിച്ചു പോവും ഇത്രേ ഉള്ളൂ മനുഷ്യന് പറഞ്ഞാൽ ഒരു മേലക്ക പോയ ശ്വാസം അടിക്ക് ക്ക് വന്നിട്ടില്ലെങ്കിൽ കഴിഞ്ഞു അമ്മളെ കഥ കഴിഞ്ഞു. ഞ് അവടെ രക്ഷല്ല
ഇല്ലല്ല ല്ല
അതാണ് പിന്നെ പ്രായൊന്നുല്ലലൊ
ഇല്ലല്ല ഉം പ്രായല്ലാത്തന്നാവുമ്പ ഞമ്മക്കധികര് സങ്കടല്ലേ
ഉം.. എന്നാ ശരിന്നാ ഞാൻ വിളിക്കാട്ടോ
ആഹ് ഓക്കെ ഓക്കേ ഓക്കെ ഉം എന്ത